ലോ
ആഹ കേൾക്കണ്ട് പറയ് ഇതൊക്കെർത്താനം ആള
ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴച്ച് മന്തി ഉണ്ടായിന് അൽഫാാം കൊടഞ്ഞന്
ഉം
അപ്പൊ അത് തിന്ന നേരത്തെ തിന്നു അവിടെ എങ്ങനെയ ഭക്ഷണം കഴിച്ചു എല്ലാരും
ഞാൻപ്പൂടെ അയച് അവക്കൊന്ന്
ഉം ന്നെന്തേയ്രുന്നു?
ഏ?
ഇന്ന് ചിക്കൻ കറി ണ്ടായിനി.
ആ
തേങ്ങാച്ചോറും വെച്ചി.
ഉം കുട്ട്യാളൊക്കെ ഓർങ്ങ്യോ
ഇല്ല ഒർങ്ങീട്ടില്ല
ന്തപരിവാടി
ഏ
എന്താ പരിവാട്യോൽക്ക്
നിക്കാണ്
ആ
ഇല്ല ഭക്ഷണ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞ്ഞ് കടന്നാമതി
ആ
ഇന്ന്ങ്ങനെ മയേക്കായപളെ ചിക്കൻ കറിം തേങ്ങാച്ചോറുണ്ടാക്കി
ഉം നാളെ മദ്രസ്സുണ്ടാവൂലേ കൂളില്ലല്ലോ
സ്കൂളില്ല സ്കൂള് രണ്ടിസം ലീവാ
ആന്തേ
ശെനിഞ്ഞായറല്ലേ
ആ അങ്ങനെ ഏ
സ്കൂളില്ലങ്കിലും നല്ല വർക്ക്‌ ണ്ടെയ് ഒരിസം ഒഴിവ്ണ്ടാവുമ്പം പിന്നെ പോകാനാവുമ്പോത്തിന്
വർക്ക് ആ
ശെനി ഞായറും നല്ല വർക്കല്ല സ്കൂൾ ള്ളന്നത്രേ ണ്ടാവുലാ തുണ്ടാവൂല വായ പ്പട് ത്രെണ്ടാവുള്ളൂ ഇപ്പൊന്നുണ്ടാവൂല
ആ അങ്ങനാവുമ്പം സുഖാണല്ലോ പഠിച്ചാ മതിയല്ലോ
അഹാ അപ്പെ ഇപ്പൊന്നും അങ്ങനെണ്ടാവൂല ഈ രണ്ടിസം ഇതാവുമ്പളേ ന്നല്ലോ എയ്താണ്ടാവും
ആ അതിനും കൂടെള്ളതുംകൂടെ അപ്പ കൊടുക്കും വെ
ഉം വായനാ ദിനല്ലേന്യോ അപ്പൊ അയിന്റെ വർക്കൊക്കെ തിങ്കളാഴ്ച വരുമ്പം ഓ പ്ലകാഡ്ണ്ടാ ക്ക അങ്ങനെക്കെ
ഇങ്ങട്ട് വർക്ക് കയിഞ്ഞോ എല്ലാ വർക്കും കയിഞ്ഞോ? നാ നാളെ ഫ്രീ ആവൂലെ അപ്പം
ആ
ഉം
കൊറച്ച് തീർത്തച്ച്ണ്. കൊറച്ചൂടിണ്ട്. എയ്ത്ത എയ് താൻ ഇള്ളത്.
ഉം ഉം
കുട്ട്യേളല്ലേ അപ്പൊ അയിനനുസരിച്ച് ഓൽക്ക് ഞമ്മക്ക് സിമ്പിള് ഓൽക്ക് ഇഷ്ട്ടംപോലെ ഇണ്ടാവും.
ഉം
അപ്പം കൊറച്ചീച്ചെ ഇങ്ങനെ എഴുതേ പിന്നെ മദ്രസ്ഥതും ഇല്ലേ
ഉം കൊറച്ചങ്ങനെ എഴുതി തീർ ഒയിവുണ്ടാവില്ല പിന്നെ ഇവിടെ പണിക്കാരും ഉണ്ട് അപ്പൊ അങ്ങനാണ്ട് ഇരിക്കാനും കയ്യൂല
ഉം എന്താ പണി?
പണി വയറിങ്ങിന്റെ സുച്ച് വെക്കാ
അപ്പൊ കുടിയിരിക്കല് കഴിഞ്ഞില്ലേ?
കുടിയിരിക്കല് ചെറിയ പരിപാടിയാക്കി അങ്ങനെയങ്ങ് കഴിച്ചു. പിന്നെ നല്ല ദിവസം നോക്കിക്കാണ്ട് താമസ നിക്കലില്ല നല്ല ദിവസം നോക്കിക്കാണ്ട് അങ്ങനെ ഇരുന്നാതാ
ആഹ് പണി എടുക്കാപ്പോ?
ആ പണിമുയുവൻ കയിഞ്ഞ്ട്ടില്ലേനി
ആഹ്
ഒന്നും കഴിഞ്ഞിട്ടില്ലേനി അടിപ്പണി മാത്രം കഴിഞ്ഞിട്ട്യള്ളൂ
ആവു അപ്പൊ കുടിൽക്കൽ എങ്ങ് എങ്ങനേ കഴിച്ചെ ന്നിട്ട് ആരേം വിളിക്കാതെ കഴിച്ചോ
ആരും വിശച്ച് ട്ടില്ല വീട്ടാര് മാത്രം അങ്ങനെ ആരോടും പറ് പറ്യാതെ പിന്നെ ഫുഡൊക്കെ പൊറ്ത്ത്ന്ന് കോട്ന്നു. പാല് കാച്ചല്ന്ന്ള്ള ചടങ്ങ് മാത്രാണ് ഇവ്ട്ന്ന് കഴിക ച്ചാണ്ടേ
ആഹ്
അയിന് നല്ല ദിവസം ഫു ഡ് രാവിലെ ചായ്ക്കല്ലേന്യോ പത്തിരി എന്താ പൊറാ നൂലപ്പം പിന്നെ ചിക്കൻ കുർമ്മ കറി
ആ
പിന്നെ ബീഫ് ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ
ആ
ആകെ നാലാൾക്കാരൊള്ളോനി
ഏ
പിന്നെ പള്ളീന്ന് ഉസ്താദും പിന്നെ വേറൊരാളു അങ്ങനെ പിന്നെ നമ്മള് വീട്ടത്തുള്ളു ഉള്ളോല് അങ്ങനെ
ആഹ് ഇനി പണികള് ഇഷ് ടം പോലെ ഉണ്ട് കൈ
ഉം ഉം ഇത് കഴിഞ്ഞി ട്ടൊക്കെ ഇരിക്കണ്ടാവുള്ളൂ
ആഹ് അത്ങ്ങെനെ നോക്ണ്ട്
ഉം
പിന്നെ ഇഞ് പരിപാടിയൊക്കെ പിന്നെ ഇണ്ടാക്കാലോ പറഞ്ഞാണ്ടേ
ആഹ് അ
ഇപ്പഞ്ഞ് വയറിങ്ങിന്റെ പണിക്കാരൻ രണ്ടീസം കൂടി ഉണ്ടാവേക്കാരം വയർ വലിച്ചിട്ടീനി സ്വിച്ച് വെക്കാൻ ഇള്ളതൊക്കെ
സ്വിച്ച് ബോർഡ് വക്കാനൊക്ക ലേ
ഊം ഇഞ് ടാങ്ക് കൊടന്ന് ച്ച് ണ്
ആ അപ്പൊ വയറിങ്ങും പ്ലംബിങ്ങിന്റെ ഉം കൂടെ ഉണ്ടാവും വർക്ക്
ആ ആ പിന്നെ ക ക്കൂസ്
ആ പൈപ്പുകളൊക്ക പൊർ ത്തൊക്കൊണ്ടോ
പൊറത്ത്ക്ക് ആദ്യേന്റെ മുന്നേ കൊറച്ച് എടുത്തിട്ടിനി
അപ്പൊ ആ അറക്കിട്ടല്ല അത് പൈപ്പ് ഫി റ്റീയണ്ടേ
ആ ആത് രണ്ടെണ്ണം പൊറത്ത്ക്ക് ഇതാക്കിട്ടുണ്ട് കീറിക കീറാൻ വല്ലാതല്ലേനി കൊ കൊറച്ച് മുന്നേ ആ ഫസ്റ്റില്
ആഹ
ആഹ
അങ്ങനെ പിന്നെ ബാത്റൂമ് ഉള്ളതക്ക നമ്മള് ഇടുവല്ലോ
ആഹ ആഹ
നമ്മു ടൈൽസ് പണി എടുക്കുന്നതിന് മുന്നേ അത് ശരിയാക്കിക്കുവല്ലോ
ആഹ ആഹ
അതും അങ്ങന ഇതാക്കി അപ്പൊ കൊറച്ച് പണി ഇട്ടിനി ഇപ്പൊ വല്ലാക് കല്ലി ഇനി മുന്നേക്ക ഒരു പൈപ്പ് ഇടാൻ മാത്രുള്ളൂ ഇനി
ആഹ
പിന്നൊരു സൈഡ്ക്കൊരു പൈപ്പുട്ട്ക്കണ് അല്ലാതെ തോന്നില്ലേ പിന്നെ ജെ സി ബി ഒന്ന് മാന്തീതോണ്ട് ഓല്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല
ആ പണിയെടുക്കാനല്ലേ
ഉം അത് വേഗം കഴിഞ്ഞു ഉള്ളിലുള്ളു
ആ നുള്ളില് ഫിറ്റേ ഫിറ്റെയ്യാൻ മാത്രല്ലേള്ളൂ അല്ലാത്ത പണികളൊന്നും ലല്ലോ പിന്നെ
പൈ ആഹ കക്കൂസിലും
ആഹ ആഹ് ആഹ്
ഉപ്പണ്ട്
ആ വാഷ് ബേസ് ആ വാഷ് ബേസ് ആ അങ്ങനത്തക്ക ഒണ്ടാവൂലേ അതൊക്ക കൊണ്ടന്ന് വച്ചോ
ഏ അത് അത് ന കൊടുന്നീല
ആ ആ
ക്ലോസറ്റ് ആ കൊട
ആഹ ആ രണ്ട് ബാത്ത്റൂമാ ഉം
അണ്ട് വേറെ വേറെ മോഡല
ഏ അതെന്ത അങ്ങനെ
ഒന്ന് ച വരുമ്പത്തെേ അ അതാണ്
ആഹ മറ്റതോ
ആ വലുപ്പമല്ലാത്തതണ്ടേ ചെറുതായതത്ൊണ്ട് കഴിയുമ്പ ചുമരുമ്പ വെക്കണം അങ്ങനത്ത ആാക്കി ആ കുറച്ച് കൂടി സ്ഥലം കിട്ടുവല്ലോ
ആ ആ
മര വെക്കണ കേപ്പും കൂടി കിട്ടും മറ്റേ പിന്നെ സാധാ കൊച്ച വ കുറച്ചൊരു വ അപ്പണ്ട് മാ
ആ അപ്പൊ അങ്ങനെ ആക്കി ഉണ്ടാവൂലേ
ഉം
ഉം
അ ഇനി ഇതിന്റെപ്പടുക്ക കാരണം പിന്നെ ടാങ്കും കൊടന്ന്ച്ചന്ന് അത്
ആ
പിന്നെ ലൈറ്റുകളൊക്കെ പിന്നെ
കയറ്റോളല്ലേ ഹാൻ്ലെറ്റുകളൊക്കെ ഉണ്ടാവലല്ലോ പപ്പ കുറ
ആ അതൊക്കെ അ ഇപ്പ തന്നെ വെച്ചാ ഗ്യാരണ്ടി ഇതാവൂലേ
ആ അതൊക്കെ സമയത്ത് വ ചാന്തില
ഉം പിന്നെ കറണ്ട് എടുക്കുമ്പോ അത് കുത്തൂല ഒരു അടക്കെ എന്താ ചർത്ത്
ആ
അതൊന്ന് ശരിയാക്കിരിക്കുന്നു
ആ എറത്തിററെതൊക്കെ
ആ അതപ്പോ ഒരു മെഷീൻ കൊണ്ട് താക്കലാണല്ലോ
ന്താക്കലാം
എങ്ങനെയാ
മെഷീൻ ഇട്ട് കണ്ട അറക്കല
ആ ഒരു എങ്ങനെയൊക്കെ പറഞ്ഞല് ഒരു ത കമ്പി മോഡല് അത്ങ് ന്ത ആ അതോണ്ട്ങ്ങനെ ചെറിയ ഭാഗത്ത് റൗണ്ടായി വരേര്ക്കും
ആഹ
അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ആക്കിയിട്ടുണ്ട് പിന്നെ പോയ മനസിലായില്ല ചളി മണ്ണ്
വേറെ എന്തൊക്കെയാ പണികളിഞ്ഞ്ള്ള് വരയും
പിന്നെ ഇത്ണ്ട് അലമാരൊക്കെ ഡോറെക്കാൻ
ആഹ് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പൈസ ചിലവാവണ കുറെ പണികളാലേ ഉ
ഉം ബാത്റൂമിന് അയിനൊക്കെ ഡോറെക്കാണ്ട് പിന്നെ വാഷ്ബേസിയൻ സിങ്ക് സിങ്ക് അങ്ങനെത്തെ ഒക്കെ
ആഹ കിച്ചൻന്റെ വർക്ക് കൊറേ
ആഹ
ഏത് സിങ്ക് എവിട്ക്ക് അടുക്കളേക്കോ അതോ ആ വർക്കേര്യേല്ണ്ടോ
വർക്കേരിയല്ല
അതിഞ്ഞു വാണങ്കി പിന്നെട്ക്കാലൊ
ആ പൊറത്ത്ക്ക് പാത്രം കഴുകാൻ ഉണ്ടാക്കി അങ്ങനെ ഉൺണ്ടാക്ക്ണ്ടോ
അത് വാണെങ്കി പിന്നെ എട്ക്കാനാണ് ഞാന് ഈ പ്ലംബിംഗാര് വന്നപ്പോ പറഞ്ഞീനി പൈപ്പ് എടുത്തിട്ടാൽ വെക്കാൻ പറഞ്ഞീനി ആണങ്കിൽ
ഉ
അപ്പൊ പറഞ്ഞു അവിടെങ്ങനെ ഇണ്ട് അതിന്റെത് അത് സുഖണ് ഇങ്ങളിഞ്ഞ് ട്ക്കാണ്ചെങ്കി ടൈൽസ ഒക്കെ അവിടെ ഇടുകെച്ചെങ്കി അയ്ന്റെ മുന്നേ കീറിയാലും മതി അന്ന് എടുക്കാൻ സുഖമാണ് പറഞ്ഞു ഓല്ങ്ങനോരോ പോയി ഇത് ആക്കുവല്ലോ
ആഹ ആ
ആ പിന്നെ അതേപോലെ പുറത്തു മിഷീൻ വെക്കണമെങ്കിലും അതും പറഞ്ഞു ഇനി പൈനുള്ള കഥ ആ അയിനുള്ളക്കെ അവിടെഉണ്ട് ന്നു കൊഴപ്പില്ലായിരുന്നു
അല്ലെ പൊറത്തൊരു വർ ഒരു ഇ വർക്ക്ഏരിയന്നല്ല ഒരു വാഷ് ബേസും ഒരു പൈപ്പൂട്ടാല് പ ങ്ങളൊക്കെ എന്നാൽ എപ്പോഴും അവിടുന്ന് കേൾക്കേണ്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മതിയല്ലോ
ഉം അത് പറഞ്ഞണ് പിന്നെ അതേമാതിരി പല്ലരക്കണെങ്കിലൊക്കെ ചെറിയ വാസ ഇത്
ഉം ഉം
പുറത്തക്കന്ന് ഇണ്ടാക്കാൻ പറഞ്ഞ
ഉ ഇപ്പൊ എന്താ റയോ ഇപ്പ ആ കല്ല് കൊ വാങ്ങിക്കൊണ്ടിരുന്ന കല്ല് വെ വച്ച് കാണ്ടേ ആ അങ്ങനത്തൊരു കല്ല് കൊ ക്ക എന്നിട്ട് പിന്നെ ചുമര് ഉണ്ടല്ലോ പേസ് പ്ലേസ് ഇല്ലാത്ത പോലൊക്കെ മതില് ചാരി ക്കുന്ന ഫോ ടൈൽസ് വച്ചിട്ട് അതിനാത്തി ചാരാന് ടൈൽസ് ഒട്ടിച്ചിട്ട് ആ ആ ആ
ആ അത് ഞാൻ കുളി റൂമില് വന്നിട്ടായിരിക്ക
ആ
ഏ സ്ഥലണ്ടാവ ആവ ചെറിയ ചെറിയ ഇതല്ലേ
അല്ലേ അങ്ങനൊക്കെണ്ടേ പുറ തന്നെ ആ കൊണ്ട്
ഒരു മിനിറ്റ് ഞാ അപ്പൊ വിളിക്കാട്ടോ
ആ